ഹലോ നമസ്കാരം.
എന്തൊക്കെ വിശേഷം? ആ പറഞ്ഞോളി പറഞ്ഞോളി കേക് എന്തൊക്കെവിശ് ആ സുഖായിട്ട് പോണ് ഇന്ന് ഞായറൊക്കെയല്ലേ ഒന്ന് പൊറത്തോട്ടൊക്കെ ഒന്ന് ആഹ് ആഹ് അതെ ഞാൻ പൊറത്തേക്കൊന്ന് പോവാന്ന് കരുതി നി ഞായറാഴ്ചൊക്കെല്ലേ അല്ല കുട്ട അല്ല ഫുഡഡൊന്നും കഴിക്കില്ല ആ വെറ്തെ ആ കാഴ്ചകൾ കാ കാണാൻ വേണ്ടിട്ട് ഇവിടെ തൊട്ടടുത്ത് ഒരു ഒരു പാർക്ക്ണ്ട്.
ആണ്ല്ലേ ആ ആ ഓക്കെ എങ്ങനെ എല്ലാവരുുംമായിട്ടാണ് പോരെ മക്കളും ഹസ്ബൻഡറ ഒക്കെ മക്കളൊക്കെ ഉണ്ടല്ലോല്ലേ
ഇല്ല ഭർത്താവില്ല ആ മക്കളുണ്ട് ഭർത്ത ഭർത്താവില്ല ജോ ജോലിക്ക് പോയതാണ് ജോലിക്ക് പോയതാണ്, ഇവിടക്ക് പോവാൻ വേണ്ടിട്ടേ അപ്പൊ. ആഹ് അപ്പൊ അയിന്റെ ഒരുക്കത്തിലാണ്. ഉം ഉം ആഹ് പോവാ നിക്കാണ് കുട്ടികളൊക്കെ നല്ല. ഡ്രസ്സൊക്കെ ഇട്ട് നിക്കാണ് ഒരുങ്ങി നിക്കാണ്.
ആഹ് ഓക്കേ ഓക്കേ നല്ല കാര്യാണ്. മക്കളെ കൊണ്ട് ഇടയ്ക്ക് പുറത്ത് പോവാന്നൊക്കെ പറയണത് അവരിപ്പോ സ്കൂള് എന്നും ആഹ് ഒരാഴ്ച എന്ന് പറയുന്നത് സ്കൂള് പോവാ പഠി ക്കുക വൈകുന്നരം വരും. ക്കു വീണ്ടും പഠിക്കാ ഈ ഒരു ല ഈ ഒരു ജീവിത ആണല്ലാവർക്കും അപ്പനി. ആഹ് അതിന്നൊന്നും ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി. പറ്റിയതാണത് ഇതൊക്കെ മക്കളെ നമ്മളങ്ങനെ പൊത്തെറക്കണം ഏഹ് കാര്യങ്ങള് കാണിച്ച് ച്ചു കൊടുക്കണം
ശെരിക്കൊരു ഒ രണ്ട് മൂന്ന്ആഴ്ച്ച് ച്ച് കൂടുമ്പോ ഒരു പ്രാവശ്യെലും കുട്ട്യേളെ ഒന്ന് പൊറത്തിക്ക് കൊണ്ടോ യാല് അവ അത് അവർക്ക്
അത് കുട്ടികളെന്ന് മാത്രല്ല നമ്മള് വീട്ടമ്മമാരും തന്നെ അങ്ങനെ ഒന്നു പൊറത്തറങ്ങ്ണ നമ്മളെ മ്ലേ എന്താ പറയാ മനസ്സിനൊരു സുഖാണാല്ലൊ എനിക്ക് സത്യം പറഞ്ഞാ പൊറ്ത്തെറങ്ങണംന്നൊക്കെ ഇണ്ട് പക്ഷെ എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഞായറാഴ്ചാന്ന് പറ ഒഴിവുള്ള ഒരു ദിവസാവുമ്പോ പൊറത്തിറങ്ങുന്നേയ്ല് ഉപരിപ്പിന്റെ മന തില് വെര്ന്നത് വീടൊക്കെ ഒന്ന് നന്നാക്കണം ചുറ്റുപാടൊന്ന് ക്ലീൻ ചെയ്യണം ഏഹ്
അഹ് ജോലി ചെയ്യുന്ന ആളാണോ
ആഹ് അതെ ജോലി ചെയ്യുന്ന്ണ്ട്
ആഹ് ആഹ് ആഹ് അപ്പൊ ഞാറ ച്ചാഉമ്പോ ഇങ്ങനെ ക്ലീനാക്
ആഹ് അതെ അപ്പ അതോണ്ടന്നെ പോർത്ത് പോവാന്ന്ള്ള മനസ്സില് ഏറെ തോന്ന്ന്നത് വീടൊന്ന് നന്നാക്കട്ടെ ക്ലീൻ ചെയ്യട്ടെ ന്ന്ള്ളെക്കെ ഒരു ആ ഒരു വിചാരാണ് പിന്നെ മാത്രല്ല ഇവടെ ഇങ്ങനെ കോർച്ച് ക്കെഷേനൊക്കെ കഴിഞ്ഞ് വന്നേല് ഓള് പൂട്ടി ഇപ്പോ ഒരു മാസം ആവ്ണല്ലെ ഒള്ളൂ തോർന്ന്ട്ട് അതില് വന്നേല് രണ്ടു മാസത്തോളം ഞാന് വ്ടെ ഇല്ലായിരുന്നു. ആഹ് അപ്പ അങ്ങനെ ഇല്ലാണ്ടായ്ട്ട് പുല്ല് നെർഞ്ട്ട് ഞാൻ പറയാ ഞങ്ങളെ ഈ ഏരിയെല് പുല്ല് പെട്ടെന്ന്ണ്ടാവും
ആഹ് അല്ല ഇവടിം അങ്ങൻ തന്നെട്ടോ ഇവടെ ആകെ രണ്ടാഴ് ചെയ്യാൻ വീട്ടില് നിന്നപ്പോ തന്നെയ് ഞാനും രണ്ടാ വെക്കേഷനൊക്കെ ആയപ്പോ രണ്ടാഴ്ച്ച വീട്ടില് നിന്നു അപ്പോ ഇവിടെ ആകെ ഇതായിരുന്നു വൃ വൃത്തികേടായി കിടക്കേരുന്നു മു
പക്ഷെ എനിക്ക് ഇത് ഈ പുല്ല് എന്ന് പറയണ എങ്ങനെ വെച്ചുഴിഞ്ഞ നമുക്ക് പറിക്കാൻ കിട്ടുന്ന പുല്ലുവല്ല ഉറപ്പോടുകൂടി വലിയ വലിയ ഹൈറ്റില് വളരണ പുല്ല് നമുക്ക് നമുക്ക് വേഗം പറിക്കാം പക്ഷെ അങ്ങനത്തെ പുല്ലുണ്ട് അ അത് ഞാൻ വന്നിട്ട് അതായത് ലീവൊ കഴിഞ്ഞ് വന്നപ്പോ നമ്മള് വെക്കേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ആ വലുതൊക്കെ ഞാൻ പറിച്ചു ചാ ചെറു ചെറുതായിട്ട് ഇങ്ങനെ പടർന്ന് പി വലിച്ച് നമ്മള കൈയ്യൊക്കെ വേയനായി പോവും
ആഹ് ആ ആ അങ്ങനത്തെ പുല്ല് ബുദ്ധിമുട്ടാണ് കിട്ടാനെ പിന്നെ കൈക്കോ ട്ടൊക്കെ വേണം
അ അയിന് അങ്ങനത്തെ പരിപാടികള് ഒന്നും എനിക്കറിയില്ല ചെറുപ്പം മുതലെടുത്ത് ശീലല്ലാഞ്ഞിട്ടായിയിരിക്കും ഈ കൊ കൊത്തി കറക്കിയ അതേമാരി അതങ്ങനെ ചിക്കി എടുക്കുകന്നൊക്കെ പറയുവല്ലോ നമ്മള് ഇങ്ങനെ എന്താ അയിന് പറയാല് ഇപ്പോ ആ നമ്മള് പൊതുവെ പറയലോ കൈക്കോട്ടോടുക്കാൻ ചെത്തിക്കോരാ ആ ചെത്തിക്കോര അതാണ് അങ്ങനെ ചെത്തിക്കോരാനൊന്നും അറിയൂല സത്യ
ആഹ് ഇവിടെ എനിക്കും അങ്ങനെ തന്നെ എനിക്കും അങ്ങനെ തന്നെ ശീലം ഒന്നൂല്ല പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊ ഇങ്ങനെ എടുത്തെടുത്ത് ഇപ്പ കുറച്ചൊക്കെ അറിയാ ഉം അല്ല എല്ലാത്തിനും നമ്മള് ഭർ ത്താവിനെ ആശ്രയിച്ചു നിന്നാല് ശരിയാവൂല നമ്മളും കുറച്ചൊക്കെ ചെയ്യേണ്ട ആ കിട്ടൂല്ലല്ലോ അത് ആ പണിക്ക് പോയാ പിന്നെ രാത്രിയല്ലേ വ യുള്ളു
ആ അതല്ല ഇനി വീട്ടിലുണ്ടെങ്കിലും ഫോണാണ് വല്ലം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി കഴിഞ് വര്യാണെങ്കി ഫോണ് നോക്കാല് ഇങ്ങനെ ഒയിവ് ഉണ്ടാവുമ്പോളു ള്ളൂന്ന് പറഞ്ഞിട്ട്
ആ ആ പറ ആഹ ശരിയാണ് അവരത്രയും ഗതികെട്ട് ട്ട് പണിെടുത്ത് വരിയല്ലേ പിന്നെ നമ്മളീഈ കൊത്തി കറക്കാനും കുടിയും പറഞ്ഞ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും ആഹ
ഇ കാര്യല്ല അവ അവര അവസ്ഥകൾ നമ്മൾ അലോ
ആ ആ പിന്നെ നമ്മള് - വീടിന്റെ മുന്നേ വൃത്തിയാക്കുക അറുമ്പോ അത് നമ്മുക്ക് തന്നെ ഒരു സന്തോഷംല്ല
ആണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ടേ അത്രുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കയായിരുന്നു ഈ പുല്ലൊക്കെ നമുക്ക്വിടെ ഈ മുന്നിൽ പാടൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒച്ചിന്റെ ശല്യം വരെ ഈ ഒരു വർഷത്തില് ഞാൻ ഒച്ചിനെ കണ്ടിട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ ഒച്ചിന്റെ ശല്യം
ആ അത് ശരിയാട്ടോ ഇവിടിയ അങ്ങനെ തന്നെയിരുന്നു കഴിഞ്ഞ വർഷം നല്ല ഒ ചെയ്യുന്നു
ഇതിങ്ങനെ ഒരുോ വർഷത്തിലാണ തോന്നണ മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തി ഞാൻ വീടിന് ചുറ്റും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അകത്തേക്ക് കയറിയിട്ട്ാ വല്ല
ആ ഓ അ അടുക്കളെല് കേറുമ്പളാവൂല്ലേ
അത് ഇന്ന വരെ അടുക്കളയില് പാത്രങ്ങളിലും വന്നിട്ട് ഇനൊന്ന വന്നട്ടില്ല പക്ഷെ ക്ഷെ നമ്മളെ ഈ ഗ്രില്ലാണല്ലോ പടു ഓപ്പൺ ആായിട്ട് കിടക്കുന്ന സ അടുക്കളയാണല്ലോ അപ്പോൊ അപ്പോൊ ആ ഗ്രില്ലിന്റെ അത് ഇങ്ങനെ അഴികള കൂടെ ഒക്കെ ഇങ്ങനെ കേറി വരാൻ ശ്രമിക്കു ഞാനപ്പോഴേക്ക് കാണും പിന്നെ രാവിലെ വന്നാലും തന്നെ നമ്മളെ ഈ കൊട്ടത്തളത്തിലൊക്കെ ചെിലപ്പോ കാണാം അപ്പൊ ഈ ഗ്രില്ലിനോട് ചാരിട്ടാണ് കൊട്ടത്തളം അപ്പൊ ഞാൻ എന്ത് ചെയ്യും നമ്മള് മാക്സിമം എല്ലാം രാത് ഒത്തിരി ഒക്കെ ക്ലിയർ ആക്കി പോവുല്ലോ അതുകൊണ്ട് തന്നെ കൊട്ടത്തലത്തില് ഉള്ളത് ഉള്ള നമ്മളെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഈ നനവ് പറ്റിയെ അതവടെ അങ്ങനെ നിക്കുവേ അപ്പൊ ഞാൻ വരുമ്പോ തന്നെ കൊട്ടത്താളവും ഗ്രില്ലും ഒക്കെ നോക്കും എണീറ്റ് വരുമ്പോ തന്നെ എന്തേലും മൊക്കെ ഉണ്ടോ ആ ഒരു നമ്മളെ ഡ്രസിലും ഉണ്ടാവലില്ലെ ഞാൻ അയയില് തോരിടുമ്പോ അപ്പ അപ്പോളും കണ്ടിട്ടുണ്ടീ ഈ തോരാ ഇട്ടയ് തുണി കൂടെയെക്കെ ഇങ്ങനെ ഒരു വെള്ള വലിവ് അപ്പൊ ഇത് എന്ത് സംഭവം ആദ്യനിക്ക് അറിയില്ലെരുന്നു. പിന്നെ ഒരുദ്ദേശം ഞാൻ കണ്ടു. ഒച്ചിനെ കണ്ടു. നമ്മള് തുണിമേ അത്ര ല്ല ഒച്ചിന്റെ
ആഹ് ആഹ് ഇവിടെയാണെങ്കി ഒച്ചും പുഴുക്കളൊക്കെണ്ട് ഈ സമയത്ത് മ്മ് മ്മ് മ്മ് കറുപ്പ് തപ്പ പുഴുവാണ്. മ്മ് മ്മ് ആഹ്
ഇപ്പത്തെ ഈ മഴേൽ ഇനിക്കെ സത്യം പറഞ്ഞാ പുഴുവിൻ്റെയും ആഹ് ഒച്ചിന്റെയും ശല്യം കൊർച്ച് കുറവായിട്ട് ഒച്ചിനെ ഞാൻ ഈ ഒരു മഴക്കാലത്ത് ഞാൻ കണ്ടില്ല ഇപ്പൊ കുറച്ച് കുറച്ചു ദിവസായി ഇനി വരോന്ന് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഞാ ഇപ്പോ ഒന്ന് രണ്ട് ദിവസായിട്ടാണ് ഇപ്പം മഴയൊന്ന് കുറവ്. പക്ഷെ എന്നാലും എന്താപ്പ ഈ മഴക്കാലത്താണ്
ദിവസായി മഴ പെയ്തി
ആഹ് പക്ഷെ ഈ മഴക്കാലത്ത് മഴക്കാലത്ത് അവിടെ പൊതുവെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ലെങ്കിലും ഈ ഒരു വർഷത്തിൽ ഞാൻ കണ്ടില്ല. പക്ഷെ പുഴുവിനെ ഒന്ന് രണ്ടെണ്ണത്തിനേക്കെ കാണാനുണ്ട്. എന്നാലും വലിയ ബുദ്ധിമുട്ട് നിക്ക് തോന്നില്ല. കഴിഞ്ഞ വർഷം ഞാന് ആകെ ബുദ്ധിമുട്ടി. വല്യ ശല്യള്ള ഒരു സംഭവാണ്. ഈ ഒച്ച് വെഷം ആണല്ലോ നമ്മളെ അതില് ഒരു സൈസ് ഒരു പശ ആഹ് ഒരു പശണ്ട് ആ പശാന്ന് പറയുന്നത് അത് ഭയങ്കര ഏതൊരു ഇതില് ആ എവിടെ ആരോ പറ റയണെ കേട്ടതാണേ. നടന്നിട്ടുള്ള സംഭവം. അയ്യോ ഈ ഒച്ചിനെ ഇങ്ങനെ എന്താ കണ്ടപ്പോ പൂച്ച ഇങ്ങനെ ന നക്കിയേല് നക്കിയേല് പൂച്ചേന്റെ ചെറിമ്മേ കൂടിയും ചുണ്ട് കൂടെ ഒക്കെയായിട്ട് ആഹ് ഒച്ചിൻ്റെ ആഹ് ഒരു പശ പശ പ്പ് ഉണ്ടല്ലോ അതായി പിന്നെ പിറ്റേസായപ്പളൊക്കെ ആ പൂ സത്ത ഉത്ര അപ്പൊ അയിന് അത്രേം വേഷം ഇണ്ട്ന്നാണല്ലോ അതിന്റെ അർ ട്ടൊ
ആഹ്ആഹ്
നമ്മളത് ശ്രദ്ധിക്കണമ്മ കഫ്ള്ള വീ
മ അതന്നേണീ
അതേമാതിരി വേശല്ല നമ്മള് നിശ് സാരക്കണ വേറൊരു ജന്തോണ് ഈ മഞ്ഞ ചേരട്ട ഇവിടെ ചേരട്ടെന്റെ കല്ലുള്ളരു ഏരിയ
ഇന്ന് ഇവട അങ്ങനെല്ലട്ടോ
ആഹ് ഇവിടെണ്ടാവ്പക്ഷെ ഞാൻ പറഞ്ഞമാതിരി ഈയൊരു വർഷം എന്താ ഈയൊരു വർഷം എന്താന്ന് ഇക്കറീല്ല ഈ ഒരു വർഷത്തില് ഞാന് ചേരട്ടനി ഇതിനൊക്കെ ഞാൻ കാണുന് കൊറവാണ് കാണുന്നത് ന്നാലും ഇണ്ട് ഉം കൊറവായിട്ടാണ് കാണുന്നത് ഓ താക് യു ഉള്ളൊരു ഏരിയേണ് ഞങ്ങളത്‌ന്ന് പറയണുന്നത് ഈ പാടം ഉണ്ടായിട്ടാണ്ന്നാണ് എല്ലാരും പറ് ണ് പാടത്തിന്റെ
അല്ല അങ്ങനെ അതൊന്നൊല്ല ഇവടെ അങ്ങനെ പാടൊന്നൊല്ലല്ലൊ വെടീണ്ട്
പക്ഷെ ഇവിടെന്ന് പറഞ്ഞ സകല ജന്തുക്കളുണ്ട് അപ്പൊ ഈ മുന്നിപ്പാട് വിടെ ആവുമ്പോ അവിടെന്ന് ഇവര് കേറി വരൂത്രെ അ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് അങ്ങനെയന്ന് പറയുന്നത് എ ചെലേ ഏരിയൽ എല്ലാ ടീണ്ട് നമ്മ്ടെ റബ്ബ് വറുള്ള ഏരിയൽ ഉണ്ടാവും
ആഹ് അഹ് ഔ റബറില്ലേ ഏരിയേല് കോട്ടരുമ അതാണ് സഹിക്ക് ക്ക്യം ഇവടെ ഇവടെ ചെറുതായിട്ണ്ട് ട്ടോ
ആ ഇവിടെയും കോട്ടരംണ്ടാവലുണ്ട് ഇവിടെയും കോട്ടരമണ്ടാവലുണ്ട് പ ചൈനയയും കൊണ്ട്രു ശല്യമായിട്ട്
ഉ ഉ തറവാട്ടിലേ മഴ പെയ്യണ മാതിരി ആ
ആണല്ലേ അത് നല്ല റബ്ബർള്ള ഏരിയ ആയതൊണ്ടായിരിക്കുംട്ടോ അങ്ങനെ
പ്ര്രാണി കോട്ടരുമേ ന്റെ ശല്യം ഭയങ്കര
നമ്മൾ ഇതിനൊക്കെ ഒരു കാര്യം ചെയ്യാറുണ്ട്ന്ന് നമ്മളരു തുണി അയ്യോ അത് അത് ഇതൊക്കെണ്ട് നമ്മള അവിടെ ഒരു ഹോസ്പിറ്റലിലൊക്കെ ഈ ഇത് നല്ലോ വന്ന ഇത് എൻന്റെ നാട്ടിലിട്ടോ ഞാനിപ്പ ഹസ്ബന്റിന്റെ നാിലാണ് എന്റെ നാട്ടിൽ അവിടെരു നമ്മള് ഹോസ്പിറ്റല ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റല ആണ് ഈ അതായത് ഈ ഹരിജൻസിനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളരു വ ഹറ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തോരെയാണ് നമ്മള എല്ലാരും പോകവാറുണ്ട് കേട്ടോ അപ്പൊ അവിടെയൊക്കെ കോട്ട മശാലിന്ന്റ അറ രിയ ആയതോണ്ട് കോട്ടരമശാലി ഉണ്ടായിട്ട് അവിടെൊക്കെ മര
ആ ആ ആഹ് ഇപ്പോളേക്കൊ ഒരു കാര്യം ഓർമ്മ വന്ന് എറെ ആ ഭർത്താവിന്റെഏ പട്ട്ന്റെ വീട്ടിൽ അങ്ങനെ കോട്ടരുമശല്യം ഉണ്ടായിട്ട് രണ്ട വർഷം മുന്നേ വീടാകെ മരുന്നടിച്ചിന്ന് അതെന്ത് മരുന്നാന്നും പററിയില
പക്ഷെ അത് വിഷല്ലേ അത് മക്കൾക്ക് എത്രത്തോളം നമുക്ക് ആ എത്രത്തോളം നല്ലതാവുന്നൊന്നും പറയാൻ പറ്റ ല്ല അപ്പൊ മാക്സിമം അങ്ങനത്തൊക്കെ ചെയ്യാതിരിക്കാ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാലോ കോട്ടരമുള്ള ആ ഒരു ഒരു ഏരിയയില് പുറത്ത് നമ്മള് എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട് കേട്ടോ ഞാൻ വിളിക്കാംട്ടോ വേറെൊരു കോള് വരുന്നുണ്ട് ഇപ്പ വിളിക്ക ഇപ്പ വിളിക്കാം